ആ എന്തൊക്കെണ്ട് ഭക്ഷണൊക്കെ കഴിച്ചോ ഹലോ ഭക്ഷണം കഴിച്ചോ
ആഹ് കഴിച്ചു കഴി
എന്താ സ്പെഷ്യല്
ഇന്നങ്ങനെ ഇതായിട്ട് സ്പെഷ്യൽ ആായിട്ടൊന്നും ല്ല്യ
ആഹ്
ഇന്നലെ ഒരു ഞണ്ട് കിട്ടിയായിരുന്നു
ആഹ് വാങ്ങല അത് പിടിച്ചലോ
ആഹ് ഈ നമ്മ ഇവിടെ ചെറിയ തോട്ണ്ട്
ആഹ്
ആ തോട്ടില് ഇ നെ മറ്റെ ഈ ഞണ്ടാറും വലെ ഇടലിന്ന് പറയുന്നേ ട്ടിട്ടില്ലേ
ആഹ് എനിക്കങ്ങനെ അറീല
ആഹ് ഈ പൊഴേലൊക്കെ ആൾക്കാര് മറ്റേ ഒരു റിംഗ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ വൾ ഇതൊക്കെ ഇതൊക്കെ
ആഹ് ആഹ് അത് കണ്ടക്കണ് മീൻ പിടിച്ചാന് വ ല പോലെ
അതെന്നെ ഇത് അത് ഒരു വളയ തില് അതിൻ്റെ ഉള്ളിൽ വലയുണ്ടായിട്ട് നമ്മ വള്ളിയൊക്കെ കെട്ടിട്ട് അങ്ങനെ വലിച്ചെറിയും
ആഹ്
അത് അത് വീടിന്റെ അടുത്തന്നിട്ടപ്പോ ഇന്നലെ ഒരണ്ണം കിട്ടിയായിരുന്നു
അപ്പൊ മീൻ മീനൊക്കെ കിട്ടുവോ
മീനില്ല നമ്മ മീന് എര ഇട്ടി ഇടണം അയിനകത്ത്
ആഹ് അല്ല എന്നാ കുടുങ്ങൂലേ
ആ മീനിട്ടാ മാത്രം കുടുങ്ങൂളൂ
ആഹ്
ഉം മീനല്ലെങ്കില് മറ്റെ കോഴി എന്താ ഇതൊക്കെല്ലേ പാർട്സ്
ആഹ്
ആഹ് അതൊക്കെ ഇട്ടാ കിട്ടും
ആഹ്
കൂടുതല് കിട്ടും
വേറെന്തൊക്കെ ഇന്ന് മയൊന്നില്ല മൂടീക്ക്ണ് ഇങ്ങനെ മയാ
ആഹ് ഇവിടേം അങ്ങനെന്നേണ് മഴാ ഇങ്ങനെ മഴ വര്ണോ വേണ്ടേന്ന് ആലോയി ചിക്കണേണ്. എടക്കൊന്ന് ചിരിച്ച് കാണിക്കും. പിന്നെ അപ്പത്തന്നെ ഇവിടെ അതെ നിക്കണേണ് ദെ ഇപ്പ അങ്ങനെ ഏയിട്ട്ണ്ട് മങ്ങി മങ്ങി മങ്ങി മ ങ്ങിങ്ങനെ
ഉം, ഇവടെ ക്ക അങ്ങനെ തന്നെ അവസ്ഥ
ഇവിടതേ ലക്കിയതാണെങ്ങി തുണി ഒണ ങ്ങീട്ടുംല്ല ഇന്നി ഒരു മാതിരി ഇങ്ങനെ ചൂട് കൂ വേണോ എന്ന് പറഞ്ഞ എനിക്കിട്ട് കെടക്കണാരണം വെരുതായിട്ട് ഒന്ന് വാടി കിട്ടോളൂ വിക്കവാറും
ഉം സിനിമയോക്കെ കാണലില്ലേ
ഏ
സിനിമയൊക്കെ കാണലില്ലേ
സിനിമേ
ആഹ്
ഏയ് ടി വി അങ്ങനെ കാണാറില്ല പാട്ട് ചെല സമയത്ത് ഇപ്പ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും
ഉം
അല്ലാതെ
ടി വിയില് കാണൂല ല്ലേ
ഏഹ്
ടിവില് കാണല് ഉണ്ടാവൂലല്ലേ
ആഹ് സീരിയൽ കാണും സീരിയൽന്ന് വെച്ചാ ഒരു രണ്ട് മൂന്നെണ്ണം എന്നുച്ച ഏറ്റോം ഇഷ്ടപ്പെട്ട ട്ട രണ്ടുന്നണ്ണോക്കെ ഒണ്ട് ഏഷ്യൻറ്റിലീ സംരക്ഷണം ചെയ്യാണത്
ആഹ് ഏതാണത്
ഒന്ന് നമ്മുടെ ആറുമണിക്ക് ഓർണ ഇപ്പൊ ഒരു പാമ്പിന്റെ തൊടങ്ങിട്ടുണ്ടല്ലേ ആഹ്
ആഹ്
ഉം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏഴരക്ക് ഒരെണ്ണം ഒണ്ട്
എന്താ അയിന്റെ പേര്
അയിന്റെ പേര് ചെമ്പനീർ പൂവ്
ആഹ് ഞാൻ ആദ്യം ഒക്കെ കണ്ടീനിട്ടോ ആദ്യ എന്താ കൊറ കണ്ടീന് ക്ഷെ ഇപ്പൊ കാണലില്ല ഇപ്പൊ ടി വി ഇല്ല ആ സീരില് പിന്നെ നമ്മള് കണ്ടാലും ഓരോ എപ്പിസോഡ് ഫുള്ള് കാണേണ്ടിവരും
കാണാം അതാണ് അതാണ് ഞാൻ രണ്ടോന്നനാണവെ കാണാറുള്ളു ആ ഇവിടേന്ന് വെച്ചാ ഇവിടത്തെ അമ്മയൊക്കെ പത്തുമണി പത്തരവരേക്കിരിക്കും
ഹാ സീരിയലാണ്ട്ല്ലേ
മ്മ് സീരിയലും കാണും ആറ് മണിക്ക് കാ ണാൻ തൊടങ്ങിയ പിന്നെ പത്ത് മണിക്കാണ് ഓഫ് ചെയ്യണെ
ആ ഞങ്ങളു അങ്ങനെ കൊറേ കണ്ടീനി പിന്നെ ഫോണ്ള്ളോണ്ട് കൊറെയൊക്കെ ഫോണില് അമ്മക്ക് വേണ്ടൊക്കെ കിട്ട് അല്ലേ
ആ ഫോണി കാണാം പിന്നെ നമ്മ ഈ വല്ലപ്പോഴൊക്കെ നമ്മ ടി വി ഇപ്പം കട്ടായി പോവണ സമയത്തൊക്കേ
ആ
ഫോണില് ഏതെങ്കിലും ഒരെണ്ണം കണ്ടെയ്താ പിന്നെനീ അപ്പ് അപ്പത്തെപ്പാ പിന്നെപ്പഴക്കൊ വന്നോളും ഇങ്ങനെ
ഇങ്ങനെ നമ്മക്ക് വാണ്ടെ ഹാ
ചെല നേരത്ത് ടിവിയിലും കാണും
എന്ത്
ചെല നേരത്ത് ടിവിയിലും കാണും. സീരിയല്. പിന്നെ ഇപ്പങ്ങനെ കാണാറില്ല ചെല സമയത്തേ ഇരിക്കാറുള്ളൂ.
ഉം ബുക്കൊക്കെ വായിച്ചോ
ആ ഭക്ഷണം കഴിച്ച്. ഭക്ഷണം കഴിക്കല് ബുക്ക് അങ്ങനെ എന്തെങ്കിലും ഈ നോവലിന്റെ പുസ്തക ഒക്കെ ഇല്ലേ അങ്ങനെയൊക്കെ കിട്ട് കിട്ട്യാ വായിക്കും.
ആ
അല്ലാതൊന്നും വായിക്കാറില്ല. കൂടുതലും എന്നാലെങ്കിലും വെറുതെ എന്തെങ്കിലും ഇപ്പൊ പിള്ളേരുടെ ബുക്കി തന്നെ ഇരുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കുത്തി കുറിച്ച് ക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും.
ആ-
ഞാന് ഫോണില് കഥ ഇങ്ങനെ വായി ക്കും ഈ ഫ്രീ ആയി- ദീ ആപ്പ് ഡൗൺലോഡെയ്ത് കാണ്ട്ണ്ടല്ലോ ആങ്ങ് അങ്ങനെ പ്രതിലിപി അത് ഒരു കഥ- അത് അത്- ഇവള്ങ്ങനെ വായിച്ചു പിന്നെ അത് യ്യ് കഥ തന്നെ ഓരോ ദിവസോം ഓരോരോ ഭാഗ്യെ വായിക്കാൻ പറ്റുള്ളൂയല്ലെങ്കിൽ നമ്മള് ഈ റീചാർജ് ഫോണിലൊക്കെ റീചാർജ് ചെയ്യണാരി ചെയ്യണം-
ഓ-
അപ്പ പിന്നെ ആ സ്റ്റോറി കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി-
പൈസ പോവ്വല്ലേ?
ആഹ് ഫ്രീ ആയിട്ട് അങ്ങനെ വ അങ്ങനെ വായിച്ചിനത് പിന്നെ അങ്ങനെ നിർത്തി- വായന അങ്ങനെ-
അല്ല മിക്കതും ഫോണിലൊക്കെ വിക്കതും നമ്മ ചാർജ് ചെയ്യണം-
ആഹ് ആഹ് ആദ്യൊക്കെ വായിച്ചിട്ടോ ഈ സ്കൂൾ ട്ക്കണ ടൈമിലും അങ്ങനെ- ക്കെ കൊറേ നമ്മള് ലൈബ്രറിന്നായിട്ടും അല്ലാതെയൊക്കെ വായിക്കണ ആദ്യൊക്കെ ഭയങ്കര ഇഷ്ടാണ്-
പിന്നെ വന്നര് അത് ചിലപ്പൊക്കെ ഇരുന്ന് വായിക്കും
ആഹ്
അല്ലാതെ അങ്ങനൊന്നും ഇരിക്കാറില്ല പിന്നെ പണിയാ കൈഞ്ഞി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോ കഴിയുമ്പോ പിന്നെ വെല്ലോട്ത്തും ഇരിക്കാൻ തോന്നും
ആഹ് ആദ്യം പ അതേപോലെ പാ ട്ട് കേക്കണ ഇഷ്ടാണ് കാര്യായിട്ട് ഈ ഹിന്ദി സോങ് പിന്നെ അങ്ങ അതൊക്കെ ഇണ്ടല്ലോ
ആഹ്
അങ്ങൻത്തതൊക്കെ
അതെ ആയ് വേറെ ന്ന് വെച്ച പ്പൊ ഒരാള് ദേ പനിയായോണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കാണ് ഉം എല്ലട്ത്തും പനിയൊക്കെയാണല്ലേ ഇപ്പ ഇല്ല ഞാനെങ്ങും പോണില്ല
ഹസ്ബന്റ്
അത് ഇപ്പൊ രണ്ടു ദിവസയിട്ല്ല വണ്ടിയില് വണ്ടിയിലാ പോണത് ലൈൻ ബസില് രണ്ടു ദിവസവായിട്ടില്ല
ഉം
പിന്നെ ഇവിടത്തെ അമ്മ വന്നിട്ട്ണ്ട് അമ്മായായിട്ടാണ് പോയക്കണത് മരന്ന അമ്മ ജോലിക്ക് പോണ്ട്
ഉഎന്താ ടി വി ഓണ ആ ണാ
ടി വി ഓണാ ട്ടിണ്ട് അവിടെ അച്ഛൻ കാണന്ന്ണ്ട് ഞനാ ഇത്ര നേരം കണ്ടൊണ്ടിരുന്നിരുന്നാ അപ്പൊ അവിടെയും ന്നാ നമ്മ സംസാരിക്കണൊന്നും കേൾക്കാൻ പറ്റൂല ഭയങ്കര ഓളിയം
ആ അതെ അപ്പൊ ഓലൊക്കെ കാണോ സീരിയല്
ആ എല്ലാവരും ഇരുന്ന് കാണും അച്ഛാ അച്ഛനൊക്കെ എഴുന്നേറ്റു പോകും അമ്മയെ ക്കെ മാത്രം
അതാ ഞാൻ ചോദിച്ചത് ആണുങ്ങളൊക്കെ അങ്ങനെ ഒരു വിതമൊന്നും കാണൂ ല്ലല്ലോ ഓർക്കൊക്കെ സിനിമ അങ്ങനെ അപൂർവം ഒക്കെ കാണുന്ന അല്ലാതെ
ആ അല്ലാത്തതൊന്നും കാണില്ല ഈ മറ്റേ ഇപ്പൊ ഒരു പാമ്പിന്റെ സീരിയലൊക്കെ എറങ്ങിട്ടൊണ്ടല്ലോ
ആ ഇപ്പം നാഗകന്യക അതല്ലേ അത് ആദ്യ നാഗറാണി നിക്കറിയില്ല നാഗ കന്യകാ പറഞ്ഞ് ഒരു സീരിയൽ ഉണ്ടേന് അത് ഈ മലയാളത്തേക്ക് ഒക്കെ ഡബ് ചെയ്തുകൊണ്ട അതും ഉണ്ടേനി
ആ അത് അത് കഴിഞ്ഞല്ല
ആ അത് കഴിഞ്ഞേക്കണ്
ആ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇത് വന്നേ ക്കണത് ഈ സീരിയല് വന്നേക്കണത് ഇപ്പോ അത് നാഗറാണി ഉം നാഗകന്യക ആ അതും ഞാനും കാണാറുണ്ട് ട്ടോ അതും കാണും ഏതെങ്കിലും നല്ലതായിട്ടുള്ള ഹ് സി സീരിയലേ കാണോള്ളൂ
ആ
എപ്പിസോഡൊക്കെ നല്ലതൊന്ന് കാണാൻ പറ്റിയതൊക്കെ ഉണ്ടാവൂ ലോ
ആ
അല്ലാത്തതു ഇങ്ങനെ ബോറടിച്ച് ഇരിക്കണതും അന്നേ കണ്ടതായാലും പിന്നെയും പിന്നെയും ഒരു ഇതുല്ലാതെ കുലുക്കമില്ലാതെ സീരിയലൊക്കെ ആണെങ്കി ഞാൻ കാണൂല്ല
ആ
ക്കന്നെ ഇരുന്നിരുന്നിരുന്ന് എന്തോ മരവിച്ച പോലെ തോന്നും കാണുമ്പോ തന്നെ വെറുപ്പായിതോന്നും ഉം നല്ലതാണ് നല്ല എപ്പിസോഡുകളൊക്കെ വരുമ്പോൾ നല്ലതാണ് കാണാൻ
മ് ടൂറൊക്കെ പോയിനോ
ടൂറ് ഇപ്പ എങ്ങും പോയില്ല പോയത് എറണാകുളത്ത് മറ്റേ വെള്ളം മറ്റേ ഇതിന്റെ വെള്ളം വീഴണത് കാണില്ലേ ഇങ്ങനെ എല്ലായിടത്തും ചുറ്റിനുവേ ക്കെ
എർണാകുളത്തോ
നാളത്തത് അവിടെ ഒരു രണ്ടാഴ്ച രണ്ടൂ നാഴ്ച കൂടുതലായിട്ടുണ്ടായിരുന്നത്
ആ
ആഹ്
എങ്ങനെ ട്രെയിനിലോ പോയത്
ട്രെയിനെ അല്ലേ ബസ്സിനാ പോയത്
ആ
ആ
അന്ന് തന്നെ എത്തുവോ
ആഹ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ഒരു ബസ് എറിയാ മതി
ആഹ
ഉം നിങ്ങ എങ്ങനെയാ പോകണ അപ്പ നിങ്ങ ട്രെയിനാണാവോ പോണേ
ഞാൻ എറണാകുളത്തേക്ക് ഞാൻ പോയിട്ടില്ല
ആഹ
ഇവിടന്നൊക്കെ അവിടക്കൊക്കെ അധികം ട്രെയിനിലാണ് പോവല്
പോവല ആ ദൂരം ഉണ്ടല്ലേ അപ്പ
ആഹ ബസ്സിന് പോണ പോല ഇണ്ട് പോര വക്കെ
ആഹ ആ് വേഗം ആ തന്നെ എത്ര മണി ഇത് ബസ്സിനാവുമ്പോ രണ്ട മൂന്ന് ബസ്സൊക്കെ കയറണ്ടേ
ആഹ് ബസ്സ ഉുമ്പോ എല്ലാ ോപ്പ് നിർത്തിങ്ങാണ്ടല്ലോ പോകുള്ളൂ ട്രെയിന ആവുമ്പോ അങ്ങനെയ ഒന്നും അല്ലല്ലോ
ഇവിടന്ന് എടുത്ത് അവിടെ ചാർത്ത സ്റ്റേഷനിൽ എത്തുമ്പോ എല്ലേ നിർത്തോളൂ
അപ്പൊ പിന്നെ ട്രെയിനിില് പോണതാണ് സുഖമൊക്കെ പിന്നെ ഈ ബസ്സിലൊക്കെ പോയാ ഛർദിക്കാനും വരും ശ തലവേദനൊക്കെ ഇല്ലാവുമ്പോ അങ്ങനത്തെ പ്രശ്നൊന്നും ഇല്ലല്ലോ ആഹ്
പത്തിൻറ്റായി ശരി ആ ശരി